എവിടാ എന്തുണ്ട്
എന്തൊണ്ട് സുഖവാ. നീ ഇപ്പ എവിടാ
ഞാൻ വീട്ടിലാടാ.
ഉം പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങൾ
ഇവിടുത്തെ കാര്യങ്ങള് അങ്ങനെയൊക്കെ പോവുന്നു. നീ എന്താ പരിപാടി പഠിത്തം എല്ലാം കഴിഞ്ഞോ
ആഹ് ഞാൻ പഠിത്തം ഒക്കെ കഴിഞ്ഞു. നീ സിനിമയ്ക്ക് പോയിട്ട് സ്റ്റോറി ഇട്ടേക്കുന്ന കണ്ട്, ഏതു സിനിമയാകാണാൻ പോയത്.
ഞാൻ ദൃശ്യം കാണാൻ പോയി. നീ പോയില്ലേ നീ മറ്റേത് സിനിമയ്ക്കൊക്കെ പോവുന്നതാണല്ലോ ഇപ്പൊ ടൈം എങ്ങനെ ഉം ഞാൻ വിചാരിച്ചു ഇപ്പൊ പഠിത്തൊക്കെ ആയതൊണ്ട് അങ്ങനെ വലിയ സിനിമ ഉം ഞാൻ വിചാരിച്ചിനി പഠിത്തൊക്കെ ആയതൊണ്ട് വലിയ സിനിമയൊന്നും കാണാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു
ഉം ഞാൻ ദൃശ്യം ത്രീ കാണാൻ പോയായിരുന്നു. നീ കണ്ടിട്ട് എങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ.
ആഹ് ഇഷ്ടപ്പെട്ട്. ഓരോ കഥയ്ക്കും അതിൻ്റെതായിട്ടുളള ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ.
ആഹ്. എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് സുഖം തന്നെ. നീ എങ്ങനെയാ സിനിമ കാണാൻ പോയത്.
ഞാൻ ബസ്സിലാ പോയത്. ഫ്രണ്ട്സുവായിട്ട്.
ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സോട്ടൊക്കെ നല്ല എൻജോയബിൾ ആയിരുന്നോ
ആഹ് എൻജോയ്ബിൾ ആയിരുന്നു. എൻജോയ് ഒക്കെ ചെയ്തു നല്ല രീതിയിലൊക്കെ കൊണ്ടു പോവാൻ പറ്റി. പിന്നെ കണ്ടു ഏഹ് ഓരോ സിനിമ ക്ക്യും അതിന്റേതായിട്ടുള്ള ഒരു മൂല്യത ഉണ്ടല്ലോ ഫോണ് ഇട്ടാനക്കാ എരപ്പ് കേക്കുന്നുണ്ട്. പിന്നെന്തോണ്ട് വിശേഷം
ഫുണ്ടൊക്കെ കഴിച്ചോ.
ആഹ് ഫുഡൊക്കെ കഴിച്ചു. നീ കഴിച്ചോ
ആഹ് കഴിച്ചു, കഴിച്ചു. പിന്നെ എന്തുവാ. സിനിമയൊക്കെ സിനിമ സിനിമയൊക്കെ കുഴപ്പം ഇല്ലാതൊക്കെ പോകുന്നില്ലേ. പിന്നെ അതൊക്കെ പോകുന്നില്ലേ. ഉം പിന്നെ നീ നിനക്ക് എന്ത് സിനിമ നിനക്ക്, നിനക്ക് പണ്ടത്തെ സിനിമയാണോ ഇഷ്ടം. നിനക്ക് അത് ഇപ്പത്തെ സിനമകളൊക്കെയാണോ ഇഷ്ടം
പണ്ടത്തെ സിനിമയും ഇഷ്ടമാണ്. ഇപ്പഴത്തെ സിനിമയും ഇഷ്ടമാണ്. നമുക്ക് ഓരോന്നിനും. ആ ഏഹ് മേൽത്തെടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. ഓരോ കഥ, കഥയ്ക്കും പറ്റിയ സിനിമകളല്ലേ ഇറങ്ങു. നമുക്ക് എല്ലാ സിനിമകളും ഇഷ്ടമാണ്
ഉം പിന്നെ ശരിയാ ഓരോന്നിനും അതിന്റേതായ മൂല്യത ഉണ്ടല്ലോ സിനിമകൾ എന്താണെങ്കിലും, പിന്നെ നീ എന്തായാലും നിന്റെ അഭിപ്രായം ഒന്ന് പറയൂ
നിന്റെ അഭിപ്രായം എന്ന് പറയുന്ന സിനിമയെന്ന് പർഞ്ഞ നമ്മക്കൊരു ടൈം പാസിനു കാണാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കാണാം, കൂട്ടുകാരായിട്ട് കാണാം. ഇല്ലേ വീ ട്ടുകാരുടെ കൂടെ പോയി കാണും. അങ്ങനെയൊക്കെയാണ് ഞാനിത് കാണുന്നത്. ഇഷ്ടത്തിന് വേണ്ടി ഞാനെൻ്റെ ഇഷ്ടത്തിനാ സിനിമ കാണുന്നത്. ദൃശ്യം മൂന്ന് ഞാൻ അങ്ങനെയാണ് പോയികണ്ടത്. അതിന് മുമ്പേ വാഴ ടു കണ്ടിട്ടുണ്ട് എല്ലാ ഇപ്പം ഇറങ്ങുന്ന മിക്ക സിനിമകൾ പോയി കാണാറുണ്ട്.
ആ അങ്ങനെയൊക്കെ നോക്കണം. കാരണം പണ്ടത്തെ സിനിമയും ഇപ്പഴത്തെ സിനിമയന്ന് പറയുമ്പം പണ്ടത്തെ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് ഇപ്പഴത്തെ സിനിമയ്ക്ക് വാല്യൂ ഉണ്ട്. കാരണം രണ്ടും രണ്ട് ജനറേഷനാണ് ഇപ്പഴത്തെ സിനിമകളന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ യൂത്ത് ത്യുണീക്കാട്ടിലോ കൊറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ യൂത്തിന്റെ കൊറെ ആ എക്സ്പീരിയൻസുകള് അങ്ങനൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പണ്ടെന്നൊക്കെ പറയുമ്പോ ത്തേക്കും നമ്മടെ ഫാമിലി പരമായിട്ടുള്ള കൊറെ കാര്യങ്ങള് അതായത് ഫാമിലി മൂവീസ് ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസെയ്യാൻ പറ്റും. ട്ടുന്നുണ്ട് ഒരുപാട് നല്ല നടന്മാര്. അതുപോലെന്നെ ഒരുപാട് ഉം ഇപ്പോ ത്തെ സിനിമകളന്ന് പറയുമ്പോ ഒരുപാട് കോമഡി പടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം കോമഡി കോമഡി ചെയ്ത് ആഹ് നല്ല കഴിവോളുള്ള ഒരുപാട് ആൾക്കാര് ഇപ്പം മുന്നോട്ട് വരുന്നോണ്ട് അതായത് ഒരുപാട് പേർ ക്ക്‌ പുതിയ പുതിയ ക്യാരക്ടറുകൾ കിട്ട്ന്നിണ്ട് പണ്ടത്തെ സിനിമയെന്ന് പറയുമ്പഴ്ത്തെക്കും ഏഹ് നമ്മള് കൊറേ സിനിമകളില് ഒരൊറ്റ ഹീറോ അല്ലെങ്ക് ഒരൊറ്റ ഹീറോയിൻ അല്ലെങ്ക് ഒരൊറ്റ വില്ലൻ. അങ്ങനോക്കെ നമ്മള് കാണുന്നൊണ്ട്. പക്ഷെ ഇപ്പൊന്ന് പറയുമ്പോഴ്ത്തേക്കും പുതിയ പുതിയ ക്യാരക്ടറുകള് അഭിനയിക്കാൻ താല്പര്യം ഉള്ളവര് അഭിനയിക്കാൻ താൽ പര്യം അഭിനയിക്കാൻ താല്പര്യം ഒള്ളവര് അങ്ങനെ കേ കാണുന്നുണ്ട് മനസ്സിലായോ. പിന്നെ നിന്റെ അഭിപ്രായം എന്തുവാ?
എന്റെ അഭിപ്രായം നീ പറഞ്ഞിയതൊക്കെ തന്നെ നിങ്ങളവിടെ ഫുഡ് അടിയ ഡോക്കെ സെറ്റ് ആയിട്ടാണോ നിങ്ങള് പോയെ?
ആഹ് അല്ല അവിടെ ഞങ്ങള് ഹോട്ടല്ല് കേറി കഴിച്ചു.
ആഹ്. പണ്ടൊക്കെ എങ്ങനെ ആയിരുന്നു ഷോട്ടായിരുന്നോ അതോ നിങ്ങൾ നേരത്തെ കരുതി കൂട്ടിക്കെ കൊണ്ടുപോയോ
എന്തുകൊണ്ട്?
ഫണ്ട് ഫണ്ട് പൈസ കൊണ്ട്.
ആഹ് ആഹ് അങ്ങനെയൊക്ക അത അതെങ്ങനെലോക്കെ നോക്കും.
ഇച്ചപ്പോ കൊഴപ്പൊന്നുല്ലായിരുന്നു.
ആഹ് ഇല്ല കൊഴപ്പോന്നുല്ല ഇപ്പൊന്ന് പറയുമ്പത്തേക്ക് ഹോട്ടലുകളൊക്കെ അവൈലബിൾ ആണല്ലോ ഇപ്പൊ നമുക്ക് ഫുഡിന് അങ്ങനെ കൊഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല.
ആഹ്. പിന്നെ ഏഹ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലെ ആയിരുന്നല്ലേ ബസ്സിന് പോന്നെ ആണോ നല്ലത് നമ്മള് ഈ കാറില് വരെ ഒക്കെ പോന്നെ കാറിലൊക്കെ പോന്നല്ലേ നല്ലത് ബസ്സിൽ പോയെ എങ്ങനെ ഒണ്ടായിരുന്നു?
ബസ്സില്ന്ന് പറയുമ്പ നമ്മള് ഫ്രണ്ട്സുമായിട്ടല്ലേ പോക ബസ് ഒരു ട്രാൻസ്പോർട്ട് ആണല്ലേ പിന്നെ നമുക്ക് വേറെ വഴി ഇല്ലാത്തോണ്ട്.
ആഹ്.
ബസ്സില്ന്ന് പറയുമ്പത്തേക്ക് ട്രാൻസ്പോർട്ട് ഒണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കി നമുക്ക് കാറൊന്നും അവൈലബിൾ അല്ല ഒന്നും അല്ലാത്തത് കൊണ്ട് കൊഴപ്പോ ഇല്ല. ബസ് തന്നെ പോകേണ്ടി വന്നു അതും ഫ്രണ്ട്സും ആയിട്ട് പോന്നോണ്ട് പിന്നെ വലിയ കൊഴപ്പോ ഇല്ലായിരുന്നു. നീയോക്കെ എങ്ങന പോന്നേ?
ഞാന് ഞങ്ങളൊ ന്നെ ബസ്സിന് പോകും ഇല്ലെ കാറിന് പോകും അങ്ങനെയൊക്കെ ഏതെലൊക്കെ ഓപ്ഷൻ നമ്മള്
സാരിക്കേ ഞാ തെരപ്പ് തേക്കുന്ന്.
ആഹ്. ഞങ്ങളൊന്നും ബസ്സിന് ഇല്ല സുഖമായിട്ട് പോണ് നിന്റെ ബാക്കി കാര്യൊക്കെ എന്തായി ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടൊ
ആഹ് ചെയ്യുന്നുണ്ട് ഇനിപ്പോ കുറച്ച് കുറച്ച് കാര്യങ്ങള് പ്രോജക്ടുകൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് അതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇന്റർവ്യൂ അപ്ലൈ്യണം അങ്ങനെയുള്ളപോലെ ഒരുപാട് കാര്യങ്ങള് നോക്കണം അതുപോലെ തന്നെ നീ ഒരുപാട് സിനിമകൾ ഇനി വരുന്നതൊക്കെ കാണാൻ ശ്രമിക്കണം കാരണം സിനിമകള് കാണുന്നത് നല്ലതാണ് ഒരുപാട് ഫാമിലി മൂവീസൊക്കെ വരും നമുക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ ചെയ്യാൻ പറ്റും അതെ പിന്നെ ന്യൂ ജനറേഷൻൽ പറ്റുന്ന ഒരുപാട് അതുപോലെന്ന ഇപ്പഴത്തെ സിനിമകളന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് റിയൽ ലൈഫ് സ്റ്റോറീസ് നമുക്ക് സിനിമയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് ജീവിതത്തില് സംഭവിക്കുന്ന കുറെ കാര്യങ്ങള് അല്ലെങ്കിൽ അത് ആരും അങ്ങനെ അറിയാതെ പോകുന്ന കുറെ കഥകള് എല്ലാം ഇപ്പ സിനിമകളിൽ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നന്ന് പറഞ്ഞാ അത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് കാരണം നമുക്ക് സിനിമെയില് വലിയൊരു പ്ലാറ്റ്ഫോമില് വന്ന് അതായത് ഇപ്പം ഓരോരുത്തരുടെ ജീവിതത്തില് നടക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പം എന്തെലും പ്രശ്നങ്ങൾ നടക്കുന്നു അതൊക്കെ ആഹ് പോലീസ് കേസാവുന്നു അങ്ങനെയൊക്കെ അതിനെയൊക്കെ സിനിമകളാക്കി നമ്മള് കാണുമ്പം നമ്മുടെ ചുറ്റുപാടും ആ ഒരു ഇത് കണ്ടരുമ്പം നമുക്ക് നല്ലപോലെ അതറിയാൻ പറ്റുന്നുണ്ട് ഇപ്പയ്ത്തെ സിനിമകളുടെ ഒരു ഏറ്റവും വലിയ ഗുണോന്ന് പറയതാണ് പണ്ടത്തെ സിനിമകൾ മോശമാണെന്നല്ല പണ്ട ത്ത സിനിമകൾക്ക് പണ്ടതായിട്ടുള്ള ഒരുപാട് ഫാൻസ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് അച്ചീ ഒരു ഒരുപാട് ഗോളുണ്ട് പക്ഷേ ഇപ്പയ്ത്തെ സിനിമകളെന്ന് പറയുമ്പോ കൊർചൂടെ കുറച്ചൂടെ യൂത്ത് യൂണീക്ക് ആണ് കാരണം യൂത്തിന്റെ കുറച്ച് ഒരു ക്യാരക്ടറുയിട്ട് മാച്ചയ്യുന്ന സംഭവ ങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കോമഡി കോമഡി പടങ്ങൾ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള റിയൽ ലൈഫ് സ്റ്റോറീസ് കിട്ടുന്നുണ്ട് അതുപോലെന്നെ സ്ത്രീകളും മികച്ചതാട്ട എന്നാ സ്ത്രീകള് സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പഴത്തെ ന്യൂ ജനറ ന്യൂ ജെൻ ഫിലിംസ് മൻസ്സിലായോ പിന്നെ നീ എന്തോണ്ട് നിനക്ക് നിന്റെ പഠിത്തക്കെ റെഡിയായോ
ആഹ് ഇന്റെ പഠിത്തൊക്കെ റെഡിയായി ഞാന് എന്തായിരുന്നു ഇനി എവിടേലും നിന്ന് പഠിക്കുന്നതിനെ കുറിച്ച് ആലോയിക്കയായിരുന്നു
ഉം എന്തെങ്കിലൊക്കെ നോക്കണം കാരണം നമ്മടെ കരിയർ എപ്പഴും ബിൽഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങള് മറ്റത് സ്റ്റോപ്പായി പോവരുത് ഒരിക്കലും കാരണം നമ്മുടെ കരിയർ എപ്പഴും നമുക്ക് വേണ്ടരു സംഭവാണല്ലോ നമ്മുടെ ലൈഫ് തന്നെ സെറ്റിലെയ്യുന്നത് നമ്മുടെ കരിയറാ കരിയർ നോക്കിട്ടാണ് നമ്മുടെ ലൈഫ് സെറ്റ് ആകുന്നത് അല്ലെ പിന്നെ നമ്മള് ഒന്നെങ്കിൽ നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്ക അതിന്റെ ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്ക അല്ലെങ്കിൽ ഒരു ബിസിനസ്സ് മൈന്റ്ണ്ട് നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സ് ചെയ്യാൻ ശ്രമിക്ക പക്ഷെ നമ്മളൊരു ബിസിനസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പഴും നമുക്കൊരു ഒരു ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ കൊറച്ചും കൂടെ സെറ്റായിരിക്കും പൊസിഷൻ ഇല്ല എന്നുണ്ടെങ്കിലും പേടിക്കണ്ട നമ്മള് ബിസിനസ്സ് ഒരുപാട് ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആൾ- ആൾകാർക്കൊന്നും വല്ല്യേ കോളിഫിക്കേഷൻ സൊന്നും ഇല്ല പക്ഷെ കോളിഫിക്കേഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതിന് ശ്രമിക്കാം കാരണം ക്വാളിഫിക്കേഷൻ കൊറച്ച് കുറച്ചും കൂടി ഉണ്ടെന്ന്ണ്ടെങ്കില് നമ്മൾടെ ആ ഒരു എക്സ്പീരിയൻസ് ന്നല്ല ന്നല്ല രീതിയിൽ മുന്നിട്ട് ന്നിൽക്കും മനസ്സിലായോ
ഉം
പിന്നെ നി ഇപ്പ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുന്നുണ്ടോ നിന്റെ ഫുട്ബോൾ പാഷനൊക്കെ എന്തായി.
ഇപ്പം പടിക്കാൻ പോകുന്നുണ്ട് ഞാൻ കൊച്ചിങ്ങിനൊക്കെ ചേർന്ന് നല്ലോണം ഇപ്പൊ പ്രാക്ടീസൊക്കെ ചെയ്ത് തരനുണ്ട് പിന്നെ നീ എങ്ങനെ ന്നിക്ക്-
ശ്രമിക്കണത് കാരണം ഫുള്ള് പഠിത്തം വേണ്ടതാണ് പഠിത്തം വേണ്ടന്ന് മാത്രൊ അല്ല പക്ഷെ നമ്മള് പഠിച് പഠിച് പഠിച് നമ്മടെ ഏജ് കഴിയുമ്പോ നമ്മള് പിന്നെ ന്നമ്മടെ പാഷൻ ചെയ്യാൻ മറന്നു പോവരുത്. അപ്പൊ ന്നിൻക്ക് ഇഷ്ട്ടുള്ളൊരു കാര്യവാണ് ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോൾ കളിക്കാനും സമയം മാറ്റി മാറ്റി വെക്കാ കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് ഒരിക്കലും നമ്മൾ നമ്മളെ കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മുടെ ഇഷ്ടങ്ങളും സൈഡി കൂടെ കൊണ്ടുവരാൻ ശ്രമിക്ക അപ്പഴേ നമുക്ക് ലൈഫ് സെറ്റ് ആക്കാൻ പറ്റത്തൊള്ളൂ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഫാമിലിയൊക്കെ സുഖായിട്ടിരിക്കുന്നോ?
ആഹ് ഫാമിലിയൊക്കെ സുഗായിട്ടിരിക്കുന്നു ഇങ്ങടെ അവടെ സുഖല്ലേ എല്ലാർ-
ആ അവടേം സു ഇവിടേം സുഖായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു കഴിച്ചു നിങ്ങകൊക്കെ കഴിക്കാൻ എന്തായിരുന്നു
എന്തോ കേട്ടില്ല
എടാ അങ്ങ് കഴിക്കാൻ എന്തുവാരുന്നു.
ആഹ് ഇവിടെ നൂഡിൽസായിരുന്നു അവടോ
ഇവിടെ പാസ്ത
ഓക്കെ ഓക്കെ അപ്പം എല്ലാം നല്ല രീതിയിൽ ഇതാക്കാൻ ന്നിക്കാട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്താൽ മതി ഓക്കെ ബൈ
ആഹ് ശരി